ഹലോ
ഹലോ കേക്കണ്ടാ ആ ഉവ്വോ ഉവ്വോ പതേ നേരത്തെ വിളിച്ചപ്പ ഞാനെ മറന്നു പോയെ അത്‌ അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കിട്ടില്ലേ എല്ലാത്തരം ഫ്രൂട്ടസും
ആ കിട്ടുവല്ലോ
ഉവ്വല്ലേ അവിടെ അടുത്ത് ഇങ്ങനെ കടകളൊക്കെ ഇണ്ടല്ലേ
ഓ കടയൊക്കെ ഇഷ്ടം പോലെ ഇണ്ട്
ഓ അല്ലെ ആഹ ഞങ്ങളെ ഇവിടുന്ന് കൊറച്ച് ദൂരെ പോണേ കടകള് ആഹ അതെല്ലേ ആ ആ ഫ്രൂട്ട്സ ഒക്കെ വാങ്ങിക്കണങ്കിൽ ബസ്സ് ഒക്കെ കേറി പോണം അതാ ആഹ അത്ര ദൂരണ്ട് അല്ലാണ്ട് സാധാരണ കടകളുണ്ട് ഫ്രൂട്സ് അങ്ങനെ വല്യ വല്യ ഇതൊന്നില്ല കേറി പോണ്ടി വരും അഹ് എന്ത് ഫ്രൂട്ട്സാ ഏറ്റവും ഇഷ്ടം
എനിക്ക് ആപ്പിൾ ഇഷ്ടാണ് പിന്നെ മുന്തിരി അങ്ങനെതക്കെ
ആഹ അപ്പിള് കഴിച്ച നല്ലതാ പല്ലിനൊക്കെ നല്ലതാണന്ന് പറയുന്നെ
അതെ അവിടെ എന്താ ഇഷ്ടം
എനിക്ക് ആപ്പിൾന്നെ ഏറ്റവും ഇഷ്ടം ഏ പിന്നെ വേറെ ഒരു പച്ചക്കളറുള്ള ഫ്രൂട്ട് ഉണ്ടല്ലോ അല്ല അയിന്റെ പേര് ഞാൻ മറന്നു പോയി കിവി അല്ല കിവി ഇനിക്ക് മറ്റേ ഡെങ്കിപനിയായിരുന്നപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു
ഉം
അതല്ലാണ്ട് ഒരിക്ക വരുപ്പുള്ള സബർജലി അതെനിക്ക് ഭയങ്കര ഇഷ്ടാ ചെറുതായിരികുമ്പോ തൊട്ട് ഇന്ക് ഭയങ്കര ഇഷ്ടായിരുന്നെ
ഉം
അപ്പൊ വീട്ടില് ആ ഞങ്ങളവിടെ അന്നൊന്നും കട ഇല്ല ദൂരത്തി പോണേ നല്ല ദൂരം പോണം
ഉം
അപ്പൊ ആള് പണിയൊക്കെ കഴിഞ്ഞ് വെരുമ്പോ കിട്ടണ സമയത്ത് കാണുമ്പോ വാങ്ങിച്ചോണ്ട് വെരുവായിരുന്നു ഉ ഇപ്പൊ പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലാ അന്നൊക്കെ നല്ല മധുരായിരുന്നു ആ ഫ്രൂട്ടിന് പൂളി ഒരു നേരിയ പുളി പക്ഷെ ഇപ്പ ഇന്നാള് ഇനിക്ക് പനി വന്നപ്പോ വേടിച്ച് കൊണ്ടു വന്നു പണ്ടത്തെ ഓർമയിലെ
ഉം
പക്ഷെ ഇപ്പൊ ഞാൻ പറയാ ഇപ്പ അതിന് പണ്ടത്തെ ടേസ്റ്റ് ഒന്നുല്ലാ ടേസ്റ്റ് ഒക്കെ മാറിപ്പോയി അങ്ങനെ പി ഇവിടെ നറച്ചും മാങ്ങയൊക്കെ കിട്ടൂട്ടാ അതൊന്നും കിട്ടില്ലാ ഞങ്ങക്ക് ഇവടെ
ഏഹ് എനിക്ക് ഇവിടെ വീട്ടില് മരണ്ട്
ആണല്ലേ ഞാൻ കൊറെ നാളായി ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണന്ന് വിചാരിക്കുന്നു
ഉം
മറ്റേ സബ് വേറെ റംബൂട്ടാന്ണ്ട്
ആഹ്
ആഹ് അതയിന് മഴക് ആയപ്പ എല്ലാം വീണ് വീണു പൂവാന്നെ പഴുക്കാൻ കിട്ടില്ലാന്ന് തോന്ന്ണ്ട്
അതെല്ലേ
ആഹ് മഴേം കാറ്റായപ്പഴെ ആഹ് അതെല്ലാം വീണ് കെടക്കാ
ഇവടെ റംബൂട്ടാനൊന്നും കിട്ടാനേ ഇല്ല
അതെ അത് ശെരി ഈ ഭാഗത്തൊക്കെ നെറയെ റംമ്പൂട്ടാന്ണ്ട്ട്ടാ
ഉം
എല്ലാ വീട്ടിലുണ്ട് റംബൂട്ടാന്റെ തൈ
ഉം അത് പഴുത്ത് കെടക്കുമ്പ നല്ലസ പഴുക്കാറാവുമ്പോ എല്ലാരും വലയ് വലടും അയ്നിവടെ ഒന്നാമത് മഴ പെയ്യുമ്പോന്നെ വീണ് തൊടങ്ങും. പിന്നെ പഴുക്കുമ്പോ തന്നെ മറ്റേ കിളി വവ്വാലും കിളിയൊക്കെ വന്ന് കൊത്തല് കൂടുതലാ
ഉം
ആഹ് അണ്ണാനിണ്ട് പിന്നെ വവ്വാല് വെരും അപ്പൊ പിന്നെ കിട്ടില്ലല്ലോ അതുകൊണ്ട് വല ഇട്ട് തൊടങ്ങും പഴുക്കാറാവണ സമയത്ത് ഉം പിന്നെ ഇവിടെ ഫാഷൻ ഫ്രൂട്ട്ണ്ട് ഈ ഭാഗത്തൊക്കെ നറച്ച്
അതിവിടെയിണ്ട്
ആഹ്ആഹ് ഫാഷൻഫ്രൂട്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതൊക്കെ ഇപ്പൊ ഇവിടെയൊക്കെ ആഹ് ഓരോരുത്തരൊക്കെ വെച്ച് പിടിപ്പിച്ച് തെടങ്ങിയിട്ട്ണ്ട് ഞങ്ങടെ ചേട്ടന്റെ വീട്ടിലൊക്കെ വെച്ചിട്ടൊണ്ട്
അതേലെ പക്ഷെ അയിനൊരു ടേസ്‌റ്റൂല്ലല്ലോ
ഔവ്വാ എനിക്കിഷ്ട്ടാ
ആണല്ലേ
ആഹ് ടേസ്റ്റ് എല്ലാരും പറഞ്ഞ് ടേസ്റ്റില്യാന്ന് പക്ഷെ ഞങ്ങക്ക് ആഹ് ആഹ് ഉള്ളില് പിങ്ക് കളറായിട്ടുള്ളത്ട്ടോ അത് ഇൻക്കിഷ്ട്ടായ്
ആഹ് ഞാൻ മറ്റേ വെള്ളയാ കഴിച്ചിട്ടിള്ളെ
ആഹ് ആഹ് ആഹ് വെല്യ ഉം ടേസ്റ്റൊന്നുല്ല്യാ പക്ഷെ എനിക്കെന്തോ അയ്ന്റെ ഇത് ഇഷ്ട്ടപ്പെട്ട്
ആഹ് ആഹ്
ചെറുതിന് വേണന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നേ അത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞപ്പോ അവള് പറയാ ഇയ്യി ഇതെന്തൊരു സാധനാന്ന് അവന് പർഞ്ഞ് വേണ്ടെങ്കി കഴിക്കണ്ട എനിക്ക് കഴിക്കാലോന്നും പർഞ്ഞ് ഞാനാ പിന്നെ കഴിച്ചിരുന്നത് അഴഞ്ഞെയ്തി കൊട്ത്തു അങ്ങനെ അഴ്ഞ്ഞെഴുതി കൊട്ത്തു. അപ്പോ വല്യ കാര്യത്തിൽ പറ്ഞ്ഞ് വാശി പിടിച്ച് വാങ്ങിച്ചു കൊണ്ട് വന്നതാ.
ഉം.
കയ്ച്ച് കഴിഞ്ഞപ്പം അവൾടെ ഇഷ്ടൊക്കെ മാറി പ്പോയി. അപ്പ പിന്നെ ഞാ ആഹ്. കാണുമ്പോ ഒരു രസല്ലേ നല്ല രസാണത് കാണാനായിട്ട്. അതു പോലെ ഈ ഈ മൊബൈലൊക്കെ കാണ് ണ പോലെ. മുറിക്കണംന്നൊക്കെ പറ്ഞ്ഞിട്ട്.
ഉം.
പിന്നെ കുഞ്ഞു കുഞ്ഞ് സ്ലൈഡ്സ് ഇതായ്ട്ട് കൊട്ത്തു എവ്ടെ രണ്ടെണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് വേണ്ട.
അങ്ങനെ. പിന്നെ ഇവിടെ മാമ്പഴം കിട്ടുട്ടോ നറ്ച്ച് കോട്ട മാങ്ങയ്ക്ക്യേ.
ആഹ്.
ന്നറ്ച്ച് കിട്ടും അപ്പിന്നെ അത് കഴിക്കും.
ആഹ്.
ഈ ഭാഗത്തൊക്കെ നറ്ച്ചിണ്ട് ചേച്ചിയൊക്കെ വരുമ്പോ കൊണ്ട് വന്ന് തെരു നെറയെ മാങ്ങയിണ്ട്. ഏയ് ഇപ്പഴൂണ്ട് കഴിയാറായി. ട്ട്ണ്ടായിരിക്കണം പക്ഷേ ഇപ്പഴ ഞങ്ങൾക്ക് കൂ ഈ കൊല്ലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ട്യേത്. ഉം അങ്ങനെ ഞാ ഞങ്ങളടെ മാവ്മത്തെ മാവ് ഉണ്ടല്ലോ അഅ് നല്ല ഉയരത്തിലാണ അപ്പൊ അത്. ഒറ്റ പ്രാവശ്യം എന്ക്ക് കിട്ടാറില്ല.
ഉം.
പറിക്കാൻ കിട്ടില്ല മാവ് നല്ല നീളത്തില് പോയിരിക്കൃ ഈ പ്രാശ്യം. അത് കൊട്ത്തു മാവ്.
ഉം.
മാങ്ങ എല്ലാം കൊട്ത്ത് കഴിഞ്ഞപ്പ ഇപ്പൊ രണ്ടാം ട്രിപ്പ് പിന്നിം മാങ്ങ ഇണ്ടായി വന്നേക്ക എല്ലാം താഴെയാ. അപ്പം ഈ പ്രാവശ്യംങ്ങക്ക് പഴിപ്പിക്കൻ കിട്ടും അല്ലെങ്കിൽ കിട്ടാറില്ല അത് പച്ചയാകുമ്പോ തന്നെ വവ്വാല്. അണ്ണാനും കട്ച്ച കഴിച്ച് താഴത്തോട്ട് തട്ടിടും.
ആഹ്.
ഉം അങ്ങനെയായിര്ന്നല്ലോ ഇപ്രാവശ്യം പിന്നെ ഞങ്ങക്ക് മിറ്റത്തന്നെ ചാമ്പയ്ക്ക മരണ്ട്.
ഒ എല്ലാം ഉണ്ടല്ലേ?
ആഹ് ഇവിടെ ഒരുവിധ എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ അപ്പറ്ത്ത് ചേട്ട എന്റെ വീട്ടില് ഡ്രാഗൺ ഫ്രൂട്ട് വെ വെച്ചിട്ടുണ്ട് പിന്നെ പീനട്ട്.
ഉം.
അത്ണ്ട് അയിന്റെ ടേസ്റ്റ് വല്യ രസ ഇല്ല എന്നല് കൊഴപ്പില്ല കഴിക്കാം.
മ്.
ചാമ്പക്ക മറ്റേ ബഡ്ഡിന്റെയാ. അത് ഉയരൊന്നും ഇല്ല കുഞ്ഞി ഇത്തിരി കോളം പോന്ന ചാമ്പക്കൃണ്ടാവും. കൊറ്ച്ച് കിട്ടും കൊറ്ച്ച് കിട്ടില്ല ചാമ്പയ്ക്കൃ എന്ത് ഇത് വലുതാവണ്ല്ലൃ.
കുഞ്ഞിത ച് എളം റോസ് കളറായിരിക്കും അല്ലേ?
ആഹ് അതെന്നെ കുഞ്ഞിതാ. പിന്നെ വീട്ടീന്ന് അവിട്ന്ന് ഇടയ്ക്കൃ അപ്പച്ചനൊക്കെ വീട്ടീന്ന് വരുമ്പോൾ മറ്റേ ലൂപിക്ക കൊണ്ടരാറുണ്ട് പണിക്ക്‌ പോണ സ്ഥൽന്നൊക്കെയ് അങ്ങനെ അങ്ങനേണെങ്കി ട്ടും അല്ലാണ്ട് ഇവിടെ ലൂപിക്ക ഈ ഭാഗത്ത് ലൂപിക്ക അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല
ഉം
ഉം ഞങ്ങടെ വീട്ന്റവ്ടെക്കെ ണ്ടായ്ര്ന്നു ഉം അന്ന് അന്നെല്ലാം അവര് എടയ്ക്ക് വരുമ്പോ ആ ചെലപ്പോ ഉപ്പിലിട്ട് കൊണ്ട്റും നെല്ലിക്ക് കൊണ്ടരും ഉപ്പിലിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് കഴിക്കാ നല്ല രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഹും
ആ ഇവടെ വാങ്ങിച്ചു കൊണ്ടരും ഇവിടെട ക്ക്‌ ചമ്മന്തി യരയ്ക്കും അമ്മക്ക് ചമ്മതി വേണന്നർഞ്ട്ട്
നെല്ലിക്കേന്റയാ
ആ ഞാൻ വിചാര്ച്ചു കയ്പ്പായിരിക്കുന്ന് തേ ആ ടേസ്റ്റ് ണ്ട് തേങ്ങിയിട്ട് മാങ്ങക്ക് പകരം നെല്ലിക്ക തന്നെ ചേർത്തിട്ട് സമ്മന്തിരയ്ക്കാൻ പറഞ് ഒര് ദിസം അപ്പ ഞാൻ വിജാര്ച്ച് കൊള്ളത് കൊള്ളില്ലാന്ന് ജാര്ച്ച് പക്ഷെ അല്ല നല്ല ടേസ്റ്റ് ണ്ടായിര്ന്നു ഞ്ഞാ പർഞ്ഞു ആ നല്ലതാൺല്ലോന്നർഞ്
ഉം
അത് കഴിഞ്ഞ് പിറ്റൂസം ചമ്മന്തിരിക്കാന്ന് പറഞ്ഞു അപ്പോഴേക്ക്‌ ഇവിടെ എല്ലാട്ത്ത് ഉപ്പിലിടല് കഴിഞ്ഞു
ഉം
ഉപ്പിലിട്ല് ഭയങ്കര ഉപ്പിലിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ട പിള്ളാർക്കേയ്
ആഹ്
ആദ്യക്കെ ഞാന് സ്കൂളിൽ പഠിക്കുമ്പ നെല്ലിക്ക അവ്ടെ സ്കൂൾന് മുന്നില് കടയിണ്ടായി അപ്പൊ നെല്ലിക്കക്കെ ഉപ്പിലിട്ട് വെക്കോ
ഉം
അപ്പൊ ബസിനൊക്കെ കാഴ്ചല്ലേ ഓരോ അപ്പൊ ബാക്കി വരുമ്പോ നെല്ലിക്ക വാങ്ങിച്ച് കഴിക്കാറുണ്ട്
പണ്ടൊക്കെ ഇപ്പൊ പിന്നെ പാക്കറ്റില് വര്ന്ണ്ടല്ലോ ഞങ്ങളത് വേടിക്കില്ല വീട്ടിൽ തന്നെ വാങ്ങിച്ചു ഉപ്പിലിടാ ചെയ്യു ന്നേ
ആ അതാ ന്നല്ലേ ഉം
അവിടെ പിന്നെ ഈ വേറെന്ത് ഫ്രൂട്സാള്ളത്
വേറെ ഇവിടെ കാര്യായിട്ട്
അങ്ങനെ ഇല്ല പ്രത്യേകിച്ചില്ലല്ലേ അവിടെ എങ്ങനെ തണുപ്പാണോ
തണുപ്പാ
തണുപ്പാലേ മഴ ഇപ്പൊ മഴയും കൂടി ആയി അതേ ലേ അത് ശെരി ആ ആ ഇപ്പൊ മഴ ഇണ്ട് ഞങ്ങക്ക് ഇപ്പ രണ്ടു ദിവസായിട്ട് മഴണ്ട്
ഇല്ല നമുക്ക് ഇപ്പ ഇപ്പൊ വൈകുന്നേരം കുറച്ച് പഴ പെയ്തു പിന്നെ പെയ്തിട്ടില്ല അയ്ന് മുന്നേം പെയ്തിട്ടില്ല
ഇന്ന് ഇവിടെ ഭയങ്കര ചൂടായിരുന്നേ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ പെയ്തിട്ടുണ്ട്
ഇവിടെ ചൂടായിട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു
അ ഇവടിം വെള്ളം ല്ല്യ ഞങ്ങക്ക് ഇപ്പഴും വെള്ളത്തിന് ബുദ്ധിമുട്ടാ വണ്ടി വെള്ള ആ വണ്ടി വെള്ളം വരണം അപ്പൊ അത് പിടിച്ച് കൊണ്ടന്ന് ഒഴിക്കും ടാങ്കില് പിടിച്ചിട്ട് കെണറ് വറ്റും അത് ഫെബ്രുവരിയും ജനുവരി ആവുമ്പ തന്നെ വറ്റും
ഉം
പിന്നെ വണ്ടിക്കെള്ളം വരുമ്പോ അത് പിടിച്ച് ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അപ്പുർത്തെ ഏ വീടിന്റെ അപ്പൊർത്തിൻ്റെ അപ്പൊർത്ത് അവര് കൊ മറ്റേ കൊഴൽ കിണർ അടിച്ചിട്ട്ണ്ട് അവിടന്ന് വെള്ളം അടിച്ചെരും ആ ചേട്ടൻ
അതേ ലേ
ആഹ് ആഹ് വള്ളടുത്തടുത്തു കയ്യൊക്കെ വേദനയാ കയ്യിന്റെ മുട്ടിലൊക്കെ നീര എഴുന്ന
ആഹ്
അപ്പം പിന്നെ അങ്ങനെ വെള്ളം അവിടന്നാക്കി പിടിക്കല് അതാവകുമ്പോ മുറ്റത്ത നിന്ന് നമുക്ക്കത്തേക്ക് കൊണ്ടു പോയ മാത്രം മതില്ല
ആഹ് ശരിയാ
അങ്ങനെ ചെയ്തു തുടങ്ങ നിങ്ങള് അങ്ങനെ വെള്ളത്തി ബുദ്ധിമുട്ടാണ് പക്ഷെ രണ്ടുമൂന്ന് കൊല്ല മ അയ്യേ കഴിഞ്ഞ വർഷം ഈ കൊല്ലാ വറ്റിയെ ഒരു കേണർ
ഭയങ്കര ചൂടല്ലേ രണ്ട് കൊല്ലയിട്ട്
ആഹ് അതാ അല്ലെങ്ക രണ്ട് മൂന്നെല്ലാം വാറ്റതായപ്പോ ഞാൻ ദൈവം എനിക്ക് പറ്റത്തില്ല ഇരിക്കുന്നു വിചാരിച്ചു പക്ഷെ
ഉം
ശരിക്ക് ഇപ്പോ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്
അപ്പൊ പൈസ കൊടുക്കണ്ടേ വണ്ടിയില് വെള്ളം വരുമ്പോ
അല്ല വേണ്ട അത് എല്ലായിടത്തേും കൊണ്ട വന്ന തരണത് നമുക്ക്
ആഹ് ജലനിധിന്റ
എന്തോ
ജലനിധിയ്ന്റയാ
ജലനിധി ഇല്ല ഇണ്ടായിരുന്നു അത് നിർത്തി
നിർത്തിയല്ലേ
ആഹ് ആഹ് അത് പൈപ്പ് ഇങ്ങനെ എന്നും പൊട്ടലൊക്കെ ആയിട്ടേ
ആഹ്
അപ്പൊ ആഹ് അങ്ങനെ ഇതൊക്കെ ആയിട്ട് നിർത്തി ഇപ്പൊ വേറെ പയിപ്പിട്ട് പോയിട്ടുണ്ട് വെള്ളം വരുന്ന് വിചാരിക്കും ഉം ഉം അത്ട്ടിട്ട് കുറച്ച നാളായി പണി നടക്കണ്ട് ഇപ്പോഴും
അതെലെ
ആഹ് ആഹ് അത് നടന്നുകൊണ്ടിരിക്ണ്
ഉം
ഒരാഴ്ച അടുപ്പിച്ചു മഴപെയ്തങ്ങൾക്ക് കേന്ട്ടിൽ വെള്ളമാവും
ആഹ്
ആഹ് ഏഹ് ഉറവ് വരും അപ്പൊ പിന്നെ കിണറുകളില്ൽ പൊട്ടിച്ചിട്ട് കാര്യല്ല അത് പാറ ഫുള്ളും പാറയണ്
ആഹ്
അപ്പൊ അവര് പറഞ്ഞ് പൊട്ടിച്ചാല് കാര്യില്ല അടിയിലോട്ട് നല്ല താഴ്ചയിൽ പാറ തന്നെയാണ് അപ്പം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു.
ആഹ്
അപ്പൊ പിന്നെ പൊട്ടിക്കാൻ പോയില്ല അ അധികം താഴ്ച്ചൊന്നില്ല. ആഹ് നല്ല തണുത്ത് വെള്ളൊക്കെ മറ്റേ പാറ കെട്ടിട്ട് വെള്ളല്ലേ നല്ല തണു പ ഉം കേറ്റിലൊ വെള്ളം കു വിട്ട് ഞങ്ങക്ക് ആദ്യം ഈ വെള്ളം വരുമ്പോ പറ്റില്ല അവര് ബുദ്ധിമുട്ട്. ആ ആദ്യ ഫു ജില്ല അതിരുന്ന സമയത്ത് ആരെങ്കിലും വെള്ളം വന്ന് ചോക്കി മ്പോ അകത്തിരിക്കുന്ന വെള്ളം എടുത്ത് കൊടുക്കില്ല കൈയോടെ കോരി കൊടുക്ക ചെയ്യാറ്.
ഉം
ഇപ്പൊക്കെ കുപ്പിയിലക്കി വെച്ചിരിന്നു അങ്ങനെയ അങ്ങനെ പിന്നെ ഉം തൊണ്ട അടയണതാണ് സമയം നോക്കണോ ഇതില് സമയം. കാണിക്കുന്നില്ല എന്റെയില് അതെ ആഹ് എന്നാ ശരി ഓക്കെ